ലോ
ഉം പറയക്കെ എന്തൊണ്ട് വിശേഷം
ആഹ് ഇങ്ങനെ ഇരിക്കുന്നു സുമ്മാതെ
ആഹ് കുഞ്ഞ് സ്കുളിലോക്കെ പോയോ യാ എനിക്ക് ഇന്ന് ക്ലാസ്സ്‌ല്ലാര്ന്നു നാളെ ഒള്ള്
ആന്നോ
ആഹ് കുഞ്ഞ് സ്കൂളി പോയോ
മോള് സ്കൂളിൽ പോയി മോളിപ്പോ സ്കൂളിൽ പോയി മോള് സ്കൂളിൽ പോയി ഇല്ല ഇല്ല വന്നില്ല ഈപ്പം ഒരു നാലുമണി ആവ്മ്പോ എല്ലാരും കൂടെ എത്തും
ആ
ചേട്ടനും മോളും കൂടി അങ്ങ് വരും
ആ ചേട്ടൻ പോയി വിളക്കാേ കുഞ്ഞിനെ ഇല്ലല്ലോ
ഇല്ലല്ല ഞാം പോണം വാതയ്ക്ക് വരുവല്ലോടാ ബസ് വാത് ക്ക് വരും അപ്പൊ ഞാൻ നടന്നങ്ങ് ചെ ന്നാ മതിയല്ലോ കുഞ്ഞിനെ എട്ക്കാനായി ട്ട് ആ ചോറ് ചോറ് വെച്ചായിര്ന്നല്ലോ
ചോറ് കഴിച്ചോ
ആ ഞാൻ ചോറ് കഴിച്ച് കുഞ്ഞിനാണെങ്കില് ഇച്ചിരി ബിരിയാണി ഉണ്ടാക്കി കൊടുത്ത് വിട്ടായിര്ന്ന് മൊട്ട ബിരിയാണി മൊട്ട ബിരിയാണി അപ്പം ഇനി ആ മോളെ വിട്ട് കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ ചോറ് വെച്ച്
ആ കുഞ്ഞിന് മാത്രമായിട്ട് ബിരിയാണി വെ ച്ച് കൊടുത്ത് വിട്ടാ
ആന്ന് ആന്ന് കുഞ്ഞുങ്ങൾ രണ്ട് പേർക്കും
ആ രണ്ട് പേരുണ്ടോ ഏ
ബിരിയാണി കൊടുത്ത് വിട്ട് ച്ചി പപ്പടവും വെച്ച് കൊട്ത്ത് പിന്നെ സ ഈ സ്നാക്സാെക്കെ കൊട്ക്കുന്നേയണ് ബുദ്ധിമുട്ട് ഈ കുഞ്ഞുൾക്ക് നമ്മളിവ്ട്ന്ന് ഏഴ് മണിയാവുമ്പോ കുഞ്ഞുങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നെയല്ലേ
ആ ഏഴ് മണി ആവുമ്പോ എ ആ ടൈമ്കൊണ്ട് ഉണ്ടാക്കാനും നമ്മുക്ക് പറ്റത്തില്ലല്ലോ കാപ്പി
അ ഒന്ന് ഒപ്പിച്ചെട്ക്കണം അഞ്ച്മണി ആകുമ്പോ എഴ്ന്നേക്കും ഞാൻ അഞ്ച് മണിക്ക് എഴ്ന്നേ ക്ക് തൊടങ്ങുന്ന ജോലിയാന്ന് പിന്നെ അപ്പ രാവിലെ ആവുമ്പാെ തന്നെ ഈ അടുക്കളയില് കാെറേ പരിപാടൊക്കെ തീരും ഒര് പത്ത് മണിയാവുമ്പോ എല്ലാം കഴിയും
ആന്ന് എടി താമസ്ച ബസ്സ് കുഞ്ഞിന്റെ ബസ്സ് വര്ന്നെങ്കിൽ കൊഴ പ്പമില്ലായിര്ന്ന് ആ നമ്മക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്ത് കൊടുത്ത് വിടാ സമയം കാണും
പിന്നെ ചെയ്യാനേ
ആഹ ഇത്രയും നേരത്തെേ വരു്പോ എങ്ങനെയാ കൊടുത്തു വിട അല്ലെ
ആണാണ് ചിറ റിസക്ക അത്
ആഹ
നമ്മള് ചിന്തിക്കുന്ന പോലെയല്ല കാരണം അയായാൾ ആളെ എഴുന്നേപ്പിച്ച് ആറവി ആവുമ്പം ആളെ എഴുന്നേപ്പിക്കണം
അക്ക വണ്ടി ഓടിക്ക
ഞാൻ വണ്ടി ഓടിച്ച്ു പഠിച്ചതാ പക്ഷെ എനിിക്കിപ്പം പേടി വണ്ടി എടുക്കാന് എനിക്ക് വണ്ടി എടുക്കുമ്പോഴത്തേക്ക്ും സ്പീഡ് കൂടുന്നു
ആ അപ്പ സീട് കണിക്കോള ഏത് ഓടിക്കാ നോക്കണം
ആ ഇപ്പറത്തൊരു മോള് പറഞ്ഞായിരുന്നു ഇത് ഈ നമ്മള് മേടിക്കാൻ കിട്ടും
ആഹ അതിന്റെ ഇത് മേടിക്കാൻട്ട് ആഹ ബ്രേക്കിനക ഇങ്ങനെ തട്ടന്നേരം ആഹ ഇത അപ്പൊ കൂടത്തില്ല
ആഹ കൂടത്തില്ല അപ്പൊ അത് മേടിക്കാൻ ഇങ്ങനെ അതൊന്ന ആലോചിക്ക അത് മേടിക്കണം അപ്പ അത് ആകുമ്പോഴത്തേക്കും ഒന്ന് എടുത്ത് പഠിച്ചല്ലേ കുഞ്ഞ്ഞിനെ ഒമ്പത് മണി ആ ഒം ഒംബാര കസ്ക
ആ് ആ ടൈം ആ സ്കൂളിന്റെ ടൈം ആവുമ്പോഴത്തേക്ക് അങ്ങോട്ട് കൊണ്ട് വിട്ട
ഇവിടൊന്ന് കൊണ്ടാക്കിയാൽ മതിയല്ലേ ഇത്രയും നേരി ഴുന്നേപ്പിച്ച് ഉറക്കം തൂങ്ങി ഉറക്കം തൂി ഭക്ഷണ പോകുന്ന ഭയങ്കര റിസ്ക് ആന്ന് ഉറക്കം നഷ ഇഷ്ടപ്പെടുവല്ലേ
ആ പിന്നെ പിന്നെ വൈകിട്ട്േക്കശന എല്ലാം പോകും
എവിടെയാടാ ട്യൂഷനൊന്നും ഇടുന്നില്ല ട്യൂഷനും ഇടുന്നില്ല ഇല്ല ഇല്ല ട്യൂഷന് വിടുന്നില്ല ട്യൂഷന് ഇപ്പൊ ഈ ഈ ആറരക്ക് എഴുന്നേറ്റ് ഇത്രയും ടൈം പോയി ഇരുന്നിട്ട് പിന്നെ ട്യൂഷന് കൂടെ പോകുമ്പോ കുഞ്ഞുങ്ങൾ പുഴ
ആ ഇവിടെ ഞങ്ങള അവിടെുള്ള ചില പിള്ളേരൊക്കെ ഇങ്ങനെ സ്കൂള് രാവിലെ പോയിട്ട് വൈകിട്ട് ട്യൂഷനൊക്കെ പോകും അതുകൊണ്ട് ചോയിിച്ചതാ
ആഹ ഇല്ല ഇല്ല എളിപ്പം കുഞ്ഞു ക്ലാസ്സ് അല്ലേ ഇച്ചിരിും കൂടെ ഒക്കെ ആയി കഴിയുമ്പം ട്യൂഷൻ ഇവിടെന്ന് ഇപ്പം വീട്ടിൽിരുന്ന് ഓരോന്നും പറഞ്ഞഞ് കൊടുക്കും അക്ഷരം പറഞ്ഞു കൊടുക്കുമ്പോഴേക്കെ പഠിക്കും അപ്പൊ നമുക്കത് ആ അപ്പൊ പേടിക്കണ്ട കുഞ്ഞ് പഠിക്കും എല്ലാം പറഞ്ഞു കൊടുക്ക
എല്ലാം കഴികുല്ലോല്ലേ ഫുഡൊക്കെ കഴിക്കുവല്ലോ അല്ലേ
കൊണ്ടു പോകുന്നത് ഒന്നും ആദ്യം കൊറേ ദിവസം അതേപോലെ ഇങ്ങ് കൊണ്ടുവരുമായിരുന്നു
ആ
രണ്ടു ദിവസായിട്ട് കൊണ്ടു പോകുന്നത് കൊറേച്ചൊക്കെ കഴിക്കുന്നുണ്ട് ചോ ചോറൊന്നും ബാക്കി കൊണ്ടുവരുന്നില്ല ചോറ് അത്രയും കഴിക്കുന്നുണ്ട് പിന്നെ സ്നാക്സ് കൊടുത്ത് വിടുന്നില്ല ഇച്ചച്ചിരിച്ച കാണും കൊറേ
ആ അപ്പൊ ഒരു കാര്യം ചെയ്യണം കൊറച്ചിപ്പ കൊടുക്കുന്ന രീതി തന്നെ കണ്ടിന്യൂ ആയിട്ട് കൊടുത്തോണ്ടിരിക്കണം അപ്പം കൊഴപ്പില്ലല്ലോ
അത് തന്നെ ഇപ്പൊ നമ്മള് കൊടുക്കുന്ന ആഹാരം തന്നെ കണ്ടിന്യൂ അത് കൊടുക്കുക അപ്പ ടീ അവിടുന്ന് ക്ലാസീന്ന് അവരുടെ ടീച്ചറും പറഞ്ഞ് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്ന ഫുഡില്ലേ അതേ അളവ് മതീ കണ്ടിന്യൂ കൊടു
വെള്ളം കുടിക്കോ വെള്ളം
എന്തുവാടാ
വെള്ളം കുടി ടിക്കോ വെള്ളം
വെള്ളം കുടി ഇച്ചിരി കൊറവാ എന്നാലും കൊറച്ചൊക്കെ കുടിക്കും കൊഴപ്പമില്ലാ വെള്ളം കുടി ഇച്ചിരി കൊറവാ
വെള്ളംകുടി കൊറവാ വെള്ളം കൊടുക്കണം ശരിക്കും വെള്ളം കൊടുക്കണം കുഞ്ഞല്ലേ
ഇയാക്കാണെങ്കി എല്ലാം വെള്ളം കുടിച്ചില്ലെങ്കിലേ പെട്ടെന്ന് ആ ഇൻഫെക്ഷൻ കൂടും യൂറിനറി ആ ആത് ആ ഇച്ചിരി കൂടുതലുള്ള ആളാ പെട്ടെന്ന് അയാക്ക് ചൂട് കയറിക്കൊള്ളും ചൂട് കേറിക്കൊണ്ടിട്ട് ഇങ്ങനെ പനി പോലാകും പെട്ടെന്ന് അപ്പൊ പിന്നെ അപ്പൊ ഈ ക്ലാസ്സ് പിന്നേം മൊടങ്ങത്തില്ലേ നമ്മള് പോകാൻ പറ്റാതാ
ആ പിന്നെയും വയ്യാതാവുമ്പോ പിന്നെ ക്ലാസ്സിന് പോകാനും പറ്റത്തില്ല പിന്നെ പോവുവാണെങ്കി കുഞ്ഞിനേ മടിയും വരും
മടിയും വരും ഇത കണ്ടിന്യൂ പോണമെങ്കി അവന്മാര് അവരുടേത് നല്ല രീതിയിൽ നടന്നാലല്ലേ അവർക്ക് പോകാൻ പറ്റത്തുള്ളൂ.
ആരോഗ്യം നോക്കിയല്ലാ പറ്റത്തൊളളൂ
ത്തൊള്ളൂ അത് അതുകൊണ്ട് ഞാൻ ടീച്ചറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞായിരുന്നു കുഞ്ഞിനിങ്ങനെ ഫുഡ് കഴിക്കാതിരിക്കുന്ന കാര്യം അപ്പ ഇയാൾടെ പ്രായ ത്തിനൊള്ള വെയിറ്റ് കൊറവാ അപ്പ അതുകൊണ്ട് കുഞ്ഞിനെ ഒന്ന് ശ്രദ്ധി ക്കണേന്ന് പറഞ്ഞു. അപ്പ അത് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറ ആ ഭക്ഷണം കൊട് ത്തില്ലെങ്കിലും വെള്ളവെങ്കിലും നല്ലോണം കൊടുക്കണേ കുഞ്ഞിനെ ഒന്ന് ശ്രദ്ധിക്കണേന്ന് പറഞ്ഞു.
ഇത്തിരി പേടിപ്പിച്ച കോട്ടെടുക്കാൻ പറഞ്ഞാ മതി. അപ്പ അങ്ങ് കഴിക്കും.
ഓ ദേഷ്യപ്പെടുവൊക്കെ ചെയ്തു. പക്ഷേ ഈ മോളങ്ങനെ അടുക്കത്തില്ല അത്ര. ഈ ദേഷ്യപ്പെ ട്ട് കഴിഞ്ഞാ പിന്ന അവരോട് കൂടുതല് അടുക്കത്തില്ല. അപ്പ അതുകൊണ്ട് പിന്നേം അവര് സ്നേഹത്തോടെയും നല്ല നല്ല രീതിലൊക്കെ തന്നെയ കുഞ്ഞിനെ ഫുഡെല്ലാം കഴിപ്പിച്ച് ഇപ്പോ വിടുന്നത്. വെള്ളവും കുടി കുടിക്കുന്നുണ്ട് കഴിവിൻ്റെ പരമാവധി വെള്ളോക്കെ കുടിക്കുന്നുണ്ട്.
ആ വെള്ളം കുടിച്ചാമതി. ആവശ്യത്തിലധികം വെള്ളം ഇച്ചിരി കുടിച്ചാ മതി.
ആ അത് തന്നെ പിന്ന ക്ലാസിന് പോയി തുടങ്ങുന്നില്ലേ?
ക്ലാസിന് നാളെ പോണം
ആന്നോ?
ഉച്ചക്ക് പോയാ മതി. രണ്ട് മണിക്ക് പോയാ മതി.
എടവിട്ടെടവിട്ട് പോയാമതിയല്ലേ?
ആ മതി മതി ഒന്നിരാടം പോയാ മതി
ഒന്നര വെളം
ഇപ്പയ്ക്ക് ആഹ് ആ പിന്നെ വീട്ടിലാ വീട്ടി തന്നാ എങ്ങും പോകുന്നില്ല. ഇപ്പോ കൊറച്ചിവസം കൊണ്ട് ക്ലാസ്സിന് പോകുന്നില്ലാരുന്നു. ഓ ജോലിയൊക്കെ നോക്കാനായിട്ട് ഇര്ന്നതാ. ആഹ് ഉമ്മ ജോലിക്ക് യി വാപ്പജോലിക്കോയി എല്ലാരും ജോലിക്കോയി ഞാൻ മാത്രം ഇങ്ങനെ വീട്ടിലിരിക്കുന്നു പിന്ന- അപ്പറത്തെ വീട്ലോട്ട് പോയി ഇരിക്കും അപ്പറത്തക്കെ ആയിട്ട് കാര്യം പറഞ്ഞൊക്കെ ഇരിക്കും ഞാൻ പോയി
ആ നല്ലേ നീ തയ്യൽ പഠിക്കാൻ പോയിട്ടോ
തയ്യല് പകുതിപഠിച്ചു ഞാൻ ടോപ്പ് വരെ തയ്ക്കും പിന്നങ്ങോട്ട് അറിയത്തില്ല പിന്നെ പിന്നെ ഞാൻ പോയി ല്ലാ നിക്കൊരു മടി തയ്ക്കാന് ഒരേ ഇരിപ്പ് തന്നെ ഇരിക്കണ്ടേ കടയിലൊക്കെ പോവാണെങ്കി
ആന്നോ
കടയില് ഈ പോയിരുന്ന് പഠിക്കുന്നിടത്ത് ഒറ്റ ഇരിപ്പ് തന്നെ ഇരിക്കണം അതും ഇരുട്ടത്ത് ചൂടാ ചൂട് അതിന്റെ ഇടുക്കി ഇരിക്കുമ്പോ ഞാൻ ഇരിക്കുന്നത് തന്നെ ഇടു ട്ട് ഭാഗത്താ ഞാന് ഇരിക്കുന്നത് അവിടത്തെ തയ്ക്കാൻ പോകുമ്പം അവിടെ ഇരി ക്കുമ്പം ഭയങ്കര ചൂടും ആ വിയർത്ത് നമ്മള് കാ ഫാൻ ഇട്ടാലും അതിന്റെ കാറ്റ് നമുക്ക് കിട്ടത്തില്ല
ആന്നോ
അന്നേരം ഞാൻ പിന്നെ എനിക്ക് ഒരു മടിയായി പോകാനൊക്കെ വേറെ എവിടേങ്കിലും തയ്യൽ പഠിപ്പിക്കുന്നവിടെ ഉണ്ടെങ്കി ഞാൻ പോവും
ആന്നോ ആ ന്ക്ക് നോക്കാത്
ആ നോക്കാം
എനിക്കും കൂടി എവിടെങ്കിലുംഒക്കെ എന്തെലും ജോലിക്കൊക്കെ പോണോന്നുണ്ട് ഇപ്പം തന്നെ കുഞ്ഞിന്റെ സ്കൂളിലെ കാര്യങ്ങളും അങ്ങനെയൊക്കെ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാന്ന
ആ
അപ്പം ഒന്നു എവിടെങ്കിലും ജോലിക്ക് വീട്ടിൽ വെറുതെ ഇരിക്കാതെ എവിടെങ്കിലും കേറണന്നൊണ്ട്
മ് എനിക്കും ജോലിക്ക് എന്തിനെ ഞാൻ ഇച്ചിരി ദൂരോട്ട ഇട്ടൊക്കെ പോവാനായിട്ട് ഇക്കുവ എനിക്ക് ഇച്ചിരി ഈ വീട്ടിൽന്ന് കൊറച്ചു ദിവസം മാറി നിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ജോലി കിട്ടുവായിരുന്നെങ്കിൽ ഞാൻ പോയേഞ്ഞേ
ആ ത്തിലടാ എനിക്ക് കുഞ്ഞിനെ ആ കുഞ്ഞും ചേട്ടനും വിട്ടേച്ച് എങ്ങോട്ടെങ്കിലും പോയി നി നിക്കാനൊന്നും പറ്റത്തില്ലല്ലോ നമുക്ക് വീട്ടില അത് തന്നെ ഫ്രീ ആയിട്ട് ഒറ്റക്ക് പോക കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ ഫ്രീഡം തീർന്ന്
ഉം കല്യാണഒന്നും കഴിയാത്തത് കൊണ്ട് പിന്നെ കൊഴപ്പം
അത് തന്നെ ഫ്രീ വേലായിട്ട് നടക്കാം
ആഹ് പക്ഷെ വീട്ടീന്ന് വിടോ ആഹ് വിട്ടാ ഓക്കെ കൊഴപ്പൊന്നുല്ല
ഉം
ഈടാതിരിക്കത്തില്ല ഞാ പറഞ്ഞ നീ എവിടെയെങ്കിലും ഒക്കെ പോയി ജോലി ചെയ്യാനോ എന്നോട് പറഞ്ഞിട്ടുള്ളൂ
ആഹ്
ജോലി ചെയ്യേണ്ടാന്ന്റിയുന്നില്ല എവിടേലുവൊക്കെ പോയി ജോലി ചെയ്യ് ഒരിടത്ത് അടങ്ങി ഒതുങ്ങി ഇരിക്കാനേ പറയുന്നോളള്
ഞാൻ കോട്ടയത്തൊക്കെ പോയങ്ങ്